ഓ ഹലോ കേക്ക്ണില്ലേ? കേക്ക്ണില്ലേ?
കേക്ക്ല്ലഅവിടെ കേക്ക്
ഇല്ല റേഞ്ച് പോവ്ണ്ടോ?
ഹലോ
ആ പറ എവിടെ സുഖല്ലേ? ആ ഇപ്പൊ കേക്കണ്ട് സുഖല്ലേ
എന്തൊക്കെ എവിടെ
ഞാൻ വീട്ടിലാ ഇയ്യ് എവിടെ
ഞാനും വീട്ടിലാ എന്തൊക്കെ വിശേഷങ്ങള് സുഖല്ലേ
ആ സുഖം ഫുഡ്‌ കയിച്ചോ
ഇല്ല ഞാനിപ്പ വരുണുനുള്ളൂ ഇവിടെ അടുത്തൊരു മരണം ഉണ്ടായിരുന്നു
ആരാ മരിച്ചേ ഫാമിലി ആരെലുംയാണോ
അല്ല ഇവിടെ അടുത്തൊരു കുട്ടി സൂയിസൈഡ് ചെയ്തുണ്ടായി
സൂസൈഡോ എന്താ പറ്റിയെ
ഏഹ് അഫയർ എന്തോ ആണ് എന്തോ ബ്രേക്ക് ആവ്ക അങ്ങനെ എന്താ അയിന്റെ പേരില എന്തോ- എന്തൊ ബുദ്ധിമോശത്തിൽ കാട്ടിയതാണ് കുട്ടി എന്ത-
പിന്നെ ഇതൊക്കെ സർവ്വസാധാരണമാണല്ലോ
ഇപ്പത്തെ കാലല്ലേ എല്ലാട്ത്തും ഇതന്നെ കേക്കണ് എന്താ ആ പ്ര പ്രണയം ബ്രേക്ക് ആയെന്റെ ഇതാ ആ എസ് എസ് എൽ സയില് മാർക്ക് കൊറഞ്ഞെ വീട്ടുകാരെ പേടിച്ചിട്ട് തല്ലൊന്ന് കരുതിട്ട് മരിക്ക- തൂങ്ങുക പൊഴയില് എടു-
ഇപ്പോത്തെ കുട്ടികക്കൊന്നും തീരെ ഒരു ബുദ്ധി ഇല്ലാന്ന് തോന്നണ്
ശരിയാണ് അതൊക്കെന്നിട്ടും ത തരണം ചെയ്യാൻ നോക്കുവാ എല്ലാവരും
ആഹ് ഇപ്പോഴത്തെ പറഞ്ഞപ്പോത്തെ കുട്ടിയെ അതപറഞ്ഞെ ഇപ്പൊത്ത കുട്ടികൾക്ക് കൂടുതൽ വിദ്യാഭ്യാംസം കൂടുതൽ കിട്ടുന്നതോറും ഓര്ക്ക് അന്തം കുറയേ തോന്നുന്നു ചെല നേരത്ത്
അതെ എ എന്തപ്പ ചെയ്യ കാല് ഇങ്ങനെയായി എന്തൊക്കെ അയിന് കേക്കണേ ചില്ലറ ചെറിയ ചെറിയ കുട്ടികൾ ഫോൺ വാങ്ങി വെക്കുക തൂങ്ങി വെക്കുന്നെ അതും ഷാള്ളുമ്മേ ഹാങ്കറുംമൊക്കെ ഏഹ് മരിച്ച നിലയില് കുട്ടീനേ കണ്ടു അതൊക്കെ അപ്പത്ത തോന്നുന്ന അപ്പൊ നോക്കിയോക്കാ കുട്ടിയോൾടൊക്കെ ഒക്കെ ഒരു ചിന്ത പോയൊരു പോക്ക്
അതാ പർഞ്ഞതെയ് ജീവ സ്വന്തം ജീവൻ വെച്ചിട്ടാ കളിക്ക്ണെ ഒരു ബുദ്ധിപൂർവ്വം ആലോചിച്ച അറിയാ ആർക്കോ വേണ്ടി നമ്മള് നമ്മളെ ജീവനെ വെച്ചിട്ടാ കളിക്ക്ണെന്നുള്ളത്
ഇതിപ്പ ഈ കുട്ടിയൊരു ബ്രേക്കപ്പിന്റെ പേരിലാണ് ന്നാ കുട്ടിയെ കുട്ടിയുടെ കുടുംബം നോക്കിക്കൂടാ കുട്ടീന്റെ കരിയർ നോക്കിക്കൂടെ ഒന്ന് നോ ഒന്ന് ഒന്നും ചിന്തിച്ചിട്ടില്ല എത്ര വയസ്സാ പതിനാറ് പതിനേഴ് വയസ്സായിട്ടുള്ളൂ ഇനിയും ജീവിതം എത്രയോ കടക്ക്ണോ
അതെ ഇപ്പത്തെ കുട്ടികൾക്കെന്താ വച്ചാല് ഇതാണോ ഓര് ഇപ്പ നിക്ക്ണതാണോ ജീവിതം ക്കുന്നതാണോ ജീവിതം എന്നാണോ ഓരെ വിചാരം ഇഞ്ഞി അങ്ങട്ട് ജീവിതം ഇണ്ട്ന്നോ അല്ലെങ്കി ഇതൊന്നുഅല്ല ജീവിതം ഇനി അങ്ങോട്ടുള്ളതാണ് ജീവിതം എന്നൊന്ന് മ മനസ്സിലാക്കി കൊടു ക്കാനും ആൾക്കാരില്ലാന്നാ പർഞ്ഞാട്ടാ മനസ്സിലാവൂല്ല അങ്ങൻത്തെ ഒരു കുട്ട്യാളാണ് ഇപ്പത്തെ കുട്ട്യാള് എന്തേലും ചെറിയ കാര്യത്തിന് കയ്യ് മുറി ക്കാ കാല് മുറിക്കാ എനിക്ക് വല്ല്യ ഒരു ഗെയിമ് പോലെ കാൺണ്ണ് കുട്ട്യാളെ
എന്തപ്പോ കാട്ട്ണ് അവർക്ക് ഓരോപ്പത്ത് തോന്നുന്നെ അവര് അവരങ്ങണ്ട് തീരുമാനിക്യ അവരങ്ങണ്ട് ചെയ്യാ ബാക്കി പിന്നീടെന്താവുന്നുുള്ളതല്ല അവർക്ക് അവർക്ക് അപ്പത്ത ഒരു
ആവും ആഹ് ഓര്ക്ക് ഇമോഷലി നല്ല വീക്കാവും ശരിക്കാ അതൊക്കെ ശരിയാണ് നമ്മള് അത്രയും സ്നേഹിച്ചൊരാളെ ഇതാക്ക ഒഴിവാക്കാൻ പർ ആ അതൊക്കെ ശരിയാണ് പക്ഷേ അവിടെയൊന്ന് സ്വന്തം ജീവം വെച്ചിട്ടാണോ
ചിന്തിക്കുന്നില്ല അതൊന്നും ചിന്തിക്കാനുള്ള ബോധ അപ്പൊ വരുന്നില്ല
അപ്പ വരുന്നില്ലെങ്കി പിന്നെ
ചിലവര് കാണാചാല് മുതിർന്ന ചെറ് ക്കമാരുതാ ഡ്രഗ്സിന്റെ പേരില് ഡ്രഗ്സ് അടിച്ച് ആയിന്റെ അപ്പത്തെ ഒരു ഹാങ്ങോവാറിൽ ഓരോന്ന് ചെയ്യുന്നവര് ഏഹ് അതേമാരി കടം കെറി വയ സായ ആൾക്കാര് വരെ കടം കെറി ഏഹ് ഓരോ ഓരോന്ന് ചെയ്യുന്നവര് ഇപ്പൊ കൂടുതലും വാർത്തയിലാണെലും പത്രത്തിലാണെിലും ഫോണിലാണെങ്കിലും എവിടെ നോ ക്കിയാലും സൂയിസൈഡ്
അതെ അതും ചെറിയ ചെറിയ കു കുട്ടികള് തീരെ വയസില്ല ഓൻ ജീവിച്ചു തുടങ്ങണുള്ളൂ
ഒരുപാട് ചെറിയ കുട്ടികളാണ് ഇതൊക്കെ ചെയ്ത് കൂട്ടണെ.
ജീവിച്ചു തുടങ്ങള്ളൂ ആഹ് ഓല് പ്രായത്തിലൊക്കെ മീൻസ്‌ ഓലൊക്കെ ഇപ്പോ അത്രയും എൻജോയ് ചെയ്ത് നടക്കണ്ട സമയ.
അതെ
ഇതൊന്നല്ല ജീവിതം നല്ലത് മനസ്സിലാക്കണില്ല ഒന്നും
ഫാമിലിക്കാരാണെങ്കിലു ഓൽക്കും നോക്കാൻ കഴിയില്ല
എല്ലാ ഫാമിലിയും ഒരുപോലെ ആവണനില്ലാല്ല എല്ലാ ഫാ ഏഹ് ഏഹ് രക്ഷിതാക്കളും ഒരേ മൈൻഡ് സെറ്റ് ഇള്ളോര് ആവ വിചാരിച്ച ഇവർക്ക് പ്രണയം വേഗം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ചില ആൾക്കാർക്ക് അത് ഇതാക്കാൻ വേണ്ടിയിട്ട് പറ്റൂല അംഗീകരിക്കാൻ വേണ്ടിട്ട് പറ്റൂല്ല അയി ആനുസരിച്ച് ഓന് ചെപ്പോ ഓനെ ഉപദേശിച്ചപ്പൊ ആഹ് ചെലാപ്പോ ഓനെ ഉപദേശിച്ചിട്ടുണ്ടാവുള്ളു അത് ചിലപ്പോൾക്ക് പറ്റൂല ഓനെ നല്ലേനാണ് പറയണേ ഉള്ളത് ഒല്ന്നു ഒന്ന് ഓ ഓലിച്ചാ മതിയ ചെയ്യൂല ചെലര് എറങ്ങി പോണ് വീട്ടിന്ന് വീട്ടാരെ വേണ്ടാ ഓലെ മതി
ചെലരടിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചെറിയ ചെറിയ വയസ്സ് ഇപ്പൊ ഈ ഒരു കഴിഞ്ഞ ലോക്ക്ഡൗണില് ലോക്ക്ഡൗൺ അല്ലല്ലോ ഇപ്പ ഈ കഴിഞ്ഞ സ്കൂളിന്റെ അവധിക്കാലത്ത് ചെറിയ കുട്ടികളാണ് ഒളിച്ചോട്ടി കല്യാണം കഴിച്ച് പ്ലസ്ടു കഴിയാൻ നിക്കായിരുന്നു
അതെ സെലിബ്രിറ്റി ആവുണു ഓലെ കൊറെ ഓലെ സപ്പോർട്ട് ചെയ്യാൻ കൊറെ കൊറേ ആൾ മീടിയയും അതും ഇതും
അവരൊക്കെ വെരും വെറും വിഢികളാണ് അങ്ങനെ അവര് അവരെ അങ്ങനെയുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ വെറും വിഢികളാണ്
ആഹ് എനിപ്പോ ഈ സപ്പോർട്ട് ചെയ്യണത് ഓക്കെ ഇതിന് നിന്ന് കൊടുക്കണ ആൾക്കാര് ആലോചിക്കണില്ലല്ലോ ഇവര് കണ്ടന്റിന് വേണ്ടി ഇത് ചെയ്യണെ അല്ലെ കൊറച്ചു ദിവസത്തിന് ഓലങ്ങനെ ഒന്ന് ഫേമസ് ആക്കി കാണിക്കും അതോലെ ജീവിതം ബാക്കിയിള്ളോല് ഓലെ ജീവിതത്തിനെ കണക്കാക്കയാണ് ശരിക്കവര്
എന്തപ്പ ചെയ്യണേ
ബ ബാക്കി ഇള്ളവർക്ക് പറഞ്ഞ് ചിരിക്കാനൊരു അവസരം ഇണ്ടാക്കി കൊടുക്കാ എന്നുള്ളതാണ് ശരിക്കത് പക്ഷെ ഓലെ ഉള്ളിലെന്താ കൊറച്ച് കാലം കൊറച്ച് കാലം ഓല് ഉയർന്ന് നിൽക്കും പക്ഷെ അതിലൊന്നും കാര്യല്ല ഓലെ എത്രയും സപ്പോർട്ട് ആാക്കാൻ ആൾക്കാ വീട്ടുകാര് ഇല്ലെങ്കിൽ എന്താ നാട്ടാര് ഇണ്ട് എന്നുള്ള ബോധള്ള കുറേ ആൾക്കാരുണ്ട്
പിന്നെന്താ ഒരു സംഭവം തൊടങ്ങി പിന്നെ അയിന്റെ ഒക്കെ അവസാനം മരണാ
ആഹ് പിന്നെ എന്താച്ചാല് എന്താഭിപ്രായന്നൊക്കെ കെട്ടാ എന്നുള്ളത് അത് കാണിക്കണം പക്ഷെ അത് സ്വന്തം വീട്ടുകാര് തള്ളി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഓല ഒഴിവാക്കിയിട്ടോ- ട്ടോ അല്ലെങ്കിൽ സൂയിസൈഡ് ഇ് സ് സ്നേഹം തെളിയിച്ചിട്ടോ ഒന്നുംല്ല നോക്കേണ്ടത്
ആ ശരിയാണ്
സ്വന്തം ജീവൻ കളഞ്ഞിട്ട് ഇത്ര സ്നേഹം ഉണ്ടായിനു എന്നുള്ളത് സ്വന്തം ജീവൻ- കളഞ്ഞിട്ട്ല്ലാം കാട്ടി കൊടുക്കണ്ടണ്ട്
ഇതേപലത്തെ ഓരോ ചിന്തകളും- പെൺകുട്ടിയൊക്കൊണെങ്കിൽ ആൺകുട്ടിയൊക്കാണെങ്കിലും വന്നിട്ടുണ്ടെങ്കില്- എത്രയോ നന്നായിരുന്നു
അതെ പിന്നെ എല്ലാം ചെയ്ത് കഴിഞ്ഞു ഒരു ഡട്രോമയിലേക്ക് എത്തി കഴിഞ്ഞിട്ട് പിന്നെ എനിക്കതൊന്നും ചെയ്യേണ്ടില്ല അല്ലെങ്ക അങ്ങനെൊന്നും പറഞ്ഞിട്ട് കാര്യല്ല എത്രോ ആൾക്കാര് സൂസൈഡ് അറാൻ ശ്രമിച്ചു പിന്നെ വീട്ടകത്ത് കണ്ട് രക്ഷപ്പെടുത്തി പക്ഷെ എന്നാലുംല്ല പഴയ ജീവിതത്തിൽ എത്ര- ഇല്ല
ഓല അത്രയും നല്ലൊരു ഭാവി ഓല് കൊണ്ട് പറയണ്
അതെ അങ്ങനെരു മൈന്ഡ് വരുന്ന പോലെരു ഇതോ അപ്പൊ ചിന്തിക്ക- വക്കാനുള്ള സാമാന്യ ബോധം പോലുംല്ല അപ്പൊ അവർക്ക് ചിന്തിച്ചാ മതി ഇതെല്ലാ ജീവിതവും ഇത് കഴിഞ്ഞിട്ടരു ജീവിതംണ്ട്
നമ്മളെപ്പോഴും നമ്മെ കയ- ക്ലിയരായിട്ട് കൊണ്ടടുക്കുക നേരെ മറിച്ച് നമ്മളെ താഴെ ഉള്ളരിത് നോക്കി നമ്മുടെ കാര്യ- ഒന്നുമല്ല നമ്മുടെ പ്രശ്നങ്ങളൊന്നും ഒന്നുമല്ല തോന്നും പക്ഷെ അങ്ങനെ നമ്മ-
ഇതൊന്ന അയിന് ആ സമയത്ത് ഇതൊന്നും ചിന്തിക്കുന്നില്ലല്ലോ അപ്പ എന്താ മാറണം അവർ ഓരോരുള്ള അഗാതമായ സ്നഹം അപ്പൊ ചിന്തിക്കണം അത് ഇതല്ല ജീവിത കഴി- മറ്റൊരു ജീവിതം ഉണ്ട് പഠിക്കണം ഒരു നിലൽെക്കണം സ്വന്തമായിട്ട ഒരു ജോലി വേണം സമ്പാദിക്കണം ഉയർന്നൊരി ഇതിലെത്താം
ഒന്നുമില്ലെങ്കി ഇത്രയും കാലം സ്വന്തം വീട്ടാരും നോക്കിയില്ലേ ഇപ്പഴല്ലേ പോലെയൊക്കെ കയറി വന്നത് സ്വന്തം വീട്ടുകാര ഇത്രയും കാലം നോക്കില്ല ആ ഒരു ആ ഒരു-
തക്ക മാറ അ വർക്ക ആ്രെ കിട്ടാതെ മാതപിതാക്കളെ കുതി കൊല്ലണ് വിഷം കൊടുത്തു കൊല്ല- അടിച്ചു പോല എന്തൊക്കെ കേക്കാം അത ഈ കുട്ടീന്റെ അവസ്ഥ തന്നെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല നല്ലപോലെ ഒരു ജീവിതമായിരുന്നു കുട്ടിക്ക ആകെ ഒരു അമ്മ മാ
ഉ
ആമ്മളിക്ക ആരുണ്ടായി നഷ്ടപ്പെടാനൊക്കെ വേറെ ആർക്കും നഷ്ടപ്പെടല്ലോ അതോക്ക് ഇപ്പൊ വേറെ നോക്കൂല്ല എന്നൊക്കെ ആര് കണ്ടു
ഇപ്പൊ കൊറച്ച് കൊറച്ച് കാര്യംണ്ടാവും നമ്മൾ ആര് മരിച്ചാലും നമ്മളെ വീട്ട നമ്മളെ അച്ഛനും അമ്മക്ക ഉണ്ടാവുള്ളൂ കാലാകാലം അതിറെ സങ്കടവും നഷ്ടോ- ബാക്കിുള്ളക്കൊക്കെ കൊറച്ച കാലം എണ്ടാവും
അതും ചിന്തിക്കണില്ല എല്ലാരും
അതാണ് കുറച്ച കാലം ഉണ്ടാവുള്ളൂ ഇതൊക്കെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മള് സ്നേഹിക്കണം പലരും അവർക്ക് കുറച്ച കാലം നമ്മള് കൊറ കുറേ കാലംന്ന് പറയാനില്ല കൊറെ കഴിയുമ്പോലെ എല്ലാവരും മറക്കും അതാണ് മനുഷ്യന്മാരതാണത് മെമ്മറി നമുക്ക്- ഇപ്പൊ തന്നെ പോകും മീൻസ് ഇടക്കിടക്ക് നമുക്ക് ഓർമ്മ കറ്റും ചില റിലേറ്റഡ് ആള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഓലെ ഓർമ്മ വ ശരിയാണ് ബട്ട് ഒൾക്കായിട്ട് നമ്മുടെ ജീവിതം കരിഞ്ഞ് തീർക്കുന്നില്ല ഈ
മരിച്ചു പോയ ആൾക്കാർക്ക് വേണ്ടിട്ട് അതാ ഞാൻ പറഞ്ഞത് ഉം
നിങ്ങള് ഭാഗ്യം ചെയ്തവരാ
അതെ ഇതാ എങ്ങനെലും മരിക്കാ ചാവാന്നുള്ള മൈൻഡും കൊണ്ട് നടന്നാ പിന്നെ എങ്ങനെ പിന്നെ കൊറേ ആൾക്കാരുണ്ട് പേടിപ്പിക്കാൻ വേണ്ടിട്ട് ചെയ്യാ പേടിപ്പിക്കാൻ വേണ്ടിട്ട ചെയ്യാ
ചെറിയ ചെറിയ കുട്ടികള് പതിനാലും പതിമൂന്നും അപ്പൊ ചിന്ത നല്ലൊരു ജീവിതം നമുക്ക് കിട്ട അപ്പൊ അങ്ങനെയൊന്നും ചിന്തിക്ക
റയ്
റേഞ്ചിലെ റേഞ്ച്ല്ല
ഒന്ന് എനർജിയില് സ്ട്രോങ്ങ്‌ - ചൂടാ എല്ലായിടത്തും ഹലോ